മാങ്ങാന്ന് പർ മാങ്ങാ ന്ന് പർഞ്ഞ് ക്കേനി മാങ്ങാർഞ്ഞാണ്ടെ അലോ
ആഹ് ആഹ്.
ആഹ്
പിന്നെ വെക്കേഷനായിട്ട് ട്രിപ്പൊക്കെ പോവാറില്ലേ?
ആഹ് ട്രിപ്പൊക്കെ പോവല്ണ്ട്. ചെറ്യേ ട്രിപ്പൊക്കെ. മക്കളിം കൊണ്ട് കൊറേ നമുക്കും ഏഹ?
ഇപ്രാശ്യം
അലോ ആഹ് ഇപ്രാവശ്യം പോയി അമ്മളെ വടെ ഓടായിക്കല് വടെ പോയി ബീച്ച് ക്കങ്ങനെ ചെറ്യേ സ്ഥൽത്ത്ക്കൊക്കെ പോയിര്ന്നു.
ഉം ഉം
ഇങ്ങളെ വ്ടെക്കെ പോയിന്യോ വെക്കേഷൻല്? ചൂടല്ലേ സോ ഇപ്പൊ ചൂ ടായോണ്ട് വീട്ട് ന്നെർങ്ങാനും പറ്റൂല്ലല്ലോ സൂര്യാഘാതം തൊക്കായിട്ട് എല്ലാ ആഹ് കൊറേ അവേര്പ്പ അഹ് ഈ ചൂടില് തായില്ലേം. പരിക്കേറ്റവരും മരണപ്പെട്ടവരൊക്കെ
ആഹ് ഞാനിപ്രാവശ്യം എവ്ടേം പോയില്ല കഴ്ഞ്ഞ പ്രാവശ്യം പോയേര്ന്നു.
ആഹ് അയ് ശെരി.
ഈപ്രാവശ്യം എവ്ടെയും പോവാനായിട്ടുള്ള സമയം കിട്ടിയില്ല കാരണം അത്രയും വെക്കേഷനുണ്ടായിരുന്നില്ല ഇൻ ക്കെ
ആഹ് ആഹ്.
ന്തോ ഉണ്ടായിരുന്നൊള്ളു വെക്കേഷൻ.
ആഹ്.
അപ്പൊ പിന്നെ അയിന്റെടക്ക് പോക്ക് നടക്കൂല.
ആഹ് ആഹ് എന്തിനാ പഠിക്കുന്നേ?
ഞാനനസ്തേഷ്യയ്ക്ക് ഡിഗ്രി ബി എസ് സി.
ആഹ് ആഹ് അത് സരി. എഡ്യൂക്കേഷനെന്നെ ഇപ്പൊ വിദ്യാഭ്യാസെന്നെ വേണ്ടത് ലേ. പ്രധാന ഞാൻ പറ്യാപ്പോ സ്ത്രീകൾക്കൊര്
ത്തെ കോഴ്സിനൊക്കെ പോണ താണ് നല്ലത്.
ആഹ് ഞാന് ഞാപ്പൊ ഞാപ്പൊ പറ്യാ പോ അത് ഞമ്മക്കൊര് ഇത് വാണം. അമ്മളെ ഹസ്ബൻഡ്മാര് മാ ഒന്ന്ണ്ടാക്കിട്ട് ഇന്ന്പ്പോ ഈ കാലത്ത്ഘട്ടത്ത് മുന്നോട്ട് കൊണ്ടു പോവാൻ കയ്യൂലാറ്യേ.
പറ്റൂല ഇപ്പ പിന്നാ ആദ്യാദ്യം കൊഴപ്പണ്ടാവൂല്ല പിന്നെ കയ്യുമ്മ വർക്കെന്നെ മട് പ്പായി തൊടങ്ങും അതില് നല്ലത് ജോലിം ആഹ്.
മക്കളെ പഠനം പിന്നെ വീട്ട്ല് ചെലവ് ഇതൊക്കെ വാണ്ടേ.
അതെ. ഇപ്പൊ കൂടുതല് ഉള്ളവര് ഇങ്ങനത്തെ കോഴ്സാണ് എടുക്കാണ് ഇങ്ങനത്തെ എടുത്ത് കഴിയുമ്പോ എന്ന് വച്ചാൽ ചെലപ്പോ നമുക്ക്- ജോലി കിട്ടാനായിട്ട് എളുപ്പയാണെ മറ്റേത് നമ്മളൊ ഒരു ഡിഗ്രി പഠിച്ച് പിന്നെ അതിന്റെ ഭാഗ - പഠിച്ച് നിക്ക ആഹ് നഴ്സിങ് പിന്നെ കൊറെ കോഴ്സ് ഒണ്ട് ഇപ്പൊ ലാബിന്റെ- പിന്നെ ഇപ്പ ഞാൻ പഠിക്കണത് അനസ്തേഷിയെയാ
ആഹ് എന്റെ ഇടങ്ങല് കുട്ടി എന്റെ താത്താന്റെ കുട്ടി ഇതാ പഠിക്കുന്നെ ബി എസ്സി ഈ നഴ്സിംങ്ങ് അവള് അത് തന്നെയാ പറഞ്ഞത് ഡിഗ്രി ആയ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്ക- ടൊക്കെ കഴിയണം പിന്നെ നാല് വർഷം അങ്ങനെ പോകും പിന്നെ നമക്ക്- അതിന് നാല് വർഷയിണ്ട് ഇല്ലേ
ആ നാല് വർഷം ഒണ്ട് പിന്നെ ഡിഗ്രിയുടെ കൊഴപ്പന്ന് വെച്ചാൽ നമ്മള്- മൂന്ന് വർഷം പഠിച്ച് അത് കഴിഞ്ഞിട്ട് അയിന്റെ ഇത് എടു -
ആഹ് അതിന്റെ ബേക്കയ്ക്ക് ആ ഇത് നമ്മക്ക് നാല് വർഷം കൊണ്ട് നമുക്ക് ജോലി ആയി
ആഹ് ഇത് എം എസ് സി എടുക്കണോന്നില്ല ബി എസ് സി പഠിച്ചാ മതി അത് കിഞ്ഞിട്ട് നമുക്ക് ജോലി-
ആഹ് ആഹ് അതെ
പിന്നെ പൊറത്തോട്ടൊക്കെ പോയിക്കഴിഞ്ഞാ നല്ല സാലറിയാണ് നാട്ടില് കൊറവാണ് പൈസ
ആഹ് ദുബായ് അവിടെയൊക്കെ നല്ല സാലറിയാണ്
ആഹ് പൊറത്തെക്കെ സാലറി ഇണ്ട് ഇവിടെ കൊറവാണെന്ന് തോന്ന്ണു പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമുക്കൊന്നും പറ്റയുമില്ലല്ലോ
ആഹ് പിന്നെ ഏത് പണിക്കും അതിൻ്റെ ഇത്ണ്ടാവും
ആഹ് ഇണ്ട് അത് തന്നെ
ആഹ്
ഇപ്പ ഇത് പഠിച്ച കഴിഞ്ഞാല് നമുക്ക് നാട്ടില് - എക്സ്പീരിൻസ് ഇല്ലാണ്ട് പൊറത്തോട്ട് പോകാൻ പറ്റില്ല അപ്പോ എന്താലും നമ്മള് നാട്ടിൽ ഒരു കൊല്ലമെങ്കിലും വർക്ക്‌ ചെയ്യാം
ആഹ് ആഹ് നാട്ടില് നമ്മള് ഹോസ്റ്റലിൽ ആയിരിക്കൂലേ
ആഹ് ഹോസ്റ്റലില് അങ്ങനെ ഇനി ഇപ്പ രാത്രിത്തേക്ക് ഫുഡൊക്കെ ആക്കണ്ടേ
ആഹാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാന്- നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടുംമായിരുന്നു അത് ആഹാ ഒറ്റ വെപ്പിലാണ് കഴിയും ആ ഉച്ചക്കൊക്കെ ആക്കി വെച്ച് കഴി യണതും ഉച്ചക്ക്‌ ആക്കി വെക്ക- ചെയ്യ ഒക്കാണ് ചെയതെ പിന്നെ അഥവാ അത് ഇല്ലാതെ വന്നാല് പിന്നെ നമ്മള്- വ് വെക്കും
ആഹ്
ഒരു നേരത്തെന്നെ കഴിഞ്ഞാല് ഒരു സുഖാണ് പിന്നെ നമ്മക്ക്‌ അത് ആലോചിച്ച് നിക്കണ്ടാലോ ഓ കുക്കിംങ്ങ് പറഞ്ഞാല് ബിരിയാണി വക്കും മന്തിയെല്ലാം ഇണ്ടാക്കും
ആഹ് ആഹ്
മന്തി ഒക്കെ ഇണ്ടാക്കും ചിക്കൻ കറി എല്ലാം ഒണ്ടാക്കും നമ്മളിപ്പോ വീട്ടുകാരിയായില്ലേ
ആ ഹ വെക്കേഷന് വന്ന പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇണ്ടാക്കി കൊടുക്കാം ഇല്ലേ
ആഹ് ആഹ് ഇഷ്ട്ടമുള്ളെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ- നിങ്ങള് ഫുഡ് ഒക്കെ ഉണ്ടാക്കോ പഠി
ആഹ് ഫുഡ് വീട്ടിൽ പോകുമ്പോ ഇണ്ടാക്കും വീട്ടില് പോകുമ്പോ ഞാനാണ് ഇണ്ടാക്കുന്നത് കാരണം ഇവിടത്തെ ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്ത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാൽ മതി എന്നുള്ള രീതി എന്റെ അമ്മ ഇപ്പ മറ്റേ കുക്കിംഗ്‌ ചെയ്യാം അതാ അപ്പോ പിന്നെ പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കി
വരുന്നെ നേരത്തെ ഇപ്പോഴും
അത് ശരി
ഉണ്ട് അതും നാട്ടിൽ പോകുമ്പോ മാത്രമേ ചെയ്യാറുള്ളൂട്ടാ അല്ലാ ഇങ്ങോട്ട് വരുമ്പോ അമ്മ ആഹ് അതറിയാം ഞാൻ എനിക്ക് ലൈസ് ആഹ് പക്ഷെ ഞാനിപ്പം ഇങ്ങോട്ട് പോന്നെ പിന്നെ ഞാൻ ഓഡറുകൾ എടുക്കാറില്ല ക്രിസ്മസിനൊക്കെ എടുക്കും ക്രിസ്മസിന് കിട്ടാറുണ്ട് അല്ലാണ്ട് ഉള്ളത് അമ്മ ഒറ്റക്ക് ചെയ്യൂല അപ്പൊ പിന്നെ എടുക്കാറില്ല
ആഹ് എന്നാൽ നല്ലത് കഴിക്കയും ചെയ്യാം നമ്മള് നമ്മള് തന്നെ ഉണ്ടാക്കിയാലെ നല്ലത് കഴി പിന്നെ ആൾക്കാർക്കെ ഓർഡർ വരുമ്പം ഇങ്ങനെ ചെയ്യാം ആഹ് വീട്ടില് നമ്മുക്ക് പഠിക്കാനും വേണല്ലോ പഠി നമ്മുക്ക് ഇത്
ആഹ് ഞാൻ അതിന്റെ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുവായിരുന്നു
ആഹ് ട്യൂഷനാക്കല്ലേ
ആഹ് ട്യൂഷൻ പോലെ ഓൺലൈനിലൂടെ
ആഹ് ആഹ്
അങ്ങനെ
അതൊക്കനെ കാലത്ത് ആഹ് ഇപ്പഴത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ വ വരുമാനം ഉണ്ടാവാം
ആഹ് എല്ലാർക്കും ഇപ്പോ അതേ ചിന്തയുള്ളൂ നേരത്തത്തെ
ആഹ് എല്ലാർക്കും അതേ ചിന്തയുള്ളൂ. രണ്ട് മൂന്ന് മക്കളില്ലാവർക്കുക്കെ അതേ ചിന്തയുള്ളൂ ഇപ്പോ. മക്കളായിട്ട് അങ്ങ് പോവാണ് പഠിക്കാന്. മക്കളൊക്കെ എന്തേലും ആയിക്കോട്ടെന്നുള്ളൊരു മൈന്റാണിപ്പൊ.
അതന്നെ വീട്ടിലിരുന്നായാലും ആൾക്കാര് വീ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റണത് അതും ചെയ്യണവരുണ്ട്.
ആഹ് വീട്ടിൽ നിന്നാണെങ്കിൽ അത് ചെയ്യും പിന്നെ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ അത് ചെയ്യും. ഏതെങ്കിലൊക്കെ.
പണ്ട് പിന്നെ അങ്ങനത്തെ ഇതൊന്നുല്ല ഇപ്പൊന്ന്
ആഹ് പണ്ട് പിന്നെ അത്ര ഇതൊന്നുല്ല അന്ന് നമ്മക്ക്. ക്ക് അതെ അമ്പത് രൂപക്കും നൂറ് രൂപക്കും ഒക്കെ നമ്മുക്ക് സാധനം അഞ്ച് രൂപക്കൊക്കെ ഞാനൊക്കെ ചെറിയതായിരുന്ന അഞ്ച് രൂപയ്ക്കൊക്കെ. പിന്നെ മത്തിക്കൊക്കെ അഞ്ച് രൂപയേ ഉള്ളായിരുന്നു ഞാൻ അപ്പ അങ്ങ് ആലോചിക്കും. എത്ര വർഷം കഴിഞ്ഞു പോയി അപ്പൊ അതിന്റെ മാറ്റങ്ങളല്ലെ ഇതൊക്കെ. ഇപ്പൊ നൂറ് നൂറ്റിയമ്പതും കൊടുക്കണം.
കൊടുക്കണം ഇപ്പൊ പൈസ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല.
ആഹ് ഇപ്പ ആയിരം വേണം മാക്സിമം ഒരു ദിവസം കഴിഞ്ഞു പോവാന്.
അതന്നെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ പൈസ തീരും പകുതി.
ആഹ് അഞ്ഞൂറൊന്നും കൊണ്ട് പോയിട്ട് ഒന്നും ആവില്ല.
ഒരു കാര്യം ഇല്ല അതൊന്നും കൊണ്ട് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ തന്നെ. നി എന്തായാലും പൈസ വേണം.
ഏഹ്
കറിയിൽ ഒഴിക്കാനുള്ള എണ്ണ വാങ്ങി
ആഹ് എണ്ണ വാങ്ങാത്ര അതെന്നെ. ഇപ്പൊ നമ്മള് തെങ്ങൊക്കെ അപ്പ അമ്മക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ല്ലേ.
അതെ പക്ഷെ ഇനിയിപ്പോ മഴക്കാലക്കെ തൊടങ്ങിക്കയ്ഞ്ഞ രക്ഷയില്ല.
ഉം മയക്കാലൊക്കെ തൊട്ങ്ങി ഞങ്ങള് പിന്നെ ഇവടെ മില്ല്ണ്ട് അവിടെക്കെ കൊണ്ടു കൊടുത്താൽ ശരിക്കായിരുന്നു. തേങ്ങ തേങ്ങ കൊടുത്ത് വെച്ചാ അവര് കൊർച്ച് പൈസ നമ്മൾ കൊടുക്കണം. എന്നാലും പിന്നെ അത് നല്ല വെളി ച്ചെണ്ണാക്കി നമുക്ക് നമ്മൾ ഒന്നും അറിയണ്ട ഈ എട്ടീസം നമ്മള് നൻ അല്ല അയ്ന് കൊറേ ഇതാവണല്ലോ.
ഉം
ഇതൊന്നും വാണ്ട
ഉം ഉം ഇതിപ്പോ എന്റെ പരിചയ ത്തില് ഉള്ള ഒരു കുട്ടി പഠിക്കാൻ പോയിട്ട് അവക്ക് ഒരു ദിവസം രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ മാത്രം വേണം നൂറ്റി ഇരുപത് രുവ.
ആഹ് അതന്നെ ഒരു ദിവസ ഒരു ദിവസാണത്. അപ്പൊ ഒരാഴ്ച തന്നെ എത്ര രൂപയായി.
അതെ അത് രാവിലത്തെ ഭക്ഷണം. പ്രശ്ണത്തിന് മാത്രമാണ് നൂറ്റി ഇരുപത് രൂപ. അതും രണ്ട് ഇഡലിക്കൊക്കെ നൂറ്റി ഇരുപത് രൂവ.
പ്രാതെ നമ്മള് പൊർത്ത്ന്ന് പോവാതൊക്കാണ് കൺക്കിന് നല്ലത്. ഭക്ഷണം കഴിക്കാതെ കേടുവാണ്. പിന്നെ ആരോഗ്യത്തിനും കേടാണ്. മ്മളെ ഇതാവാന്ന പിന്നെ നമ്മള് ഒരോ അസുഖംന്നൊക്കെ ഇണ്ടവാനൊക്കെ കാരണാണ്.
വീട്ടില് ഇണ്ടാ ക്ക്ണ പോലെല്ലല്ലോ നമ്മള് പൊർത്ത്ന്ന് മേടിക്കുമോ അയ്ൽ എന്തൊക്കാ ചേർക്കണ് ണ്ട്.
സാധിക്കാതെ വരുമ്പോ നമ്മള് വാങ്ങും എവിടന്നായാലും.
ഇത് അവൾക്ക് എന്തോ ഇഡലി എന്തോ ആണ് വാങ്ങിച്ചതന്ന് തോന്നുണു അതിന് നൂറ്റി ഇരുപത് രൂപാന്നാ പർഞ്ഞതാ പിന്നെ ബാക്കിയുള്ളേനൊക്കെ എന്തായിരിക്കുംല്ലേ
ആഹ് അതെ എന്താണ് വെല നമ്മളങ്ങട്ട് ഇതാവാണ്
ഇപ്പൊ എല്ലാത്തിനും പൈസ കൂടിയിട്ട് ഇപ്പൊ പെട്രോളിനും ഗ്യാസിനും ഒക്കെ പൈസ കൂടിയിട്ടുണ്ടെന്ന് തോന്നുണു.
ഇതിനൊക്കെ ഭയങ്കര ക്ഷാമ ഇപ്പ ഇവടെ ഞങ്ങളൊക്കെ ഇപ്പൊ വെറകാ കത്തിക്കുന്ന
ആഹ് വീട്ടിലും അതെ വീട്ടില് പ്പൊ വെറകാക്കിയിട്ടുണ്ട് മസാല ഇല്ല എന്നാലും ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വിറക് കൂട്ടി ഉണ്ടാക്കണാണ്
അഹ് ആഹ്
ഗ്യാസ്
പിന്നെ കഴിത് നമ്മ അസുഖം കൊറേ അസുഖം കൊറിം വറകാവുമ്പ ഗ്യാസ് ൻ്റെ മാതിരിയല്ലല്ലോ പണ്ടത്തെ കാലത്തൊക്കെ വറകായിരുന്നു
അത് തന്നാ
ഇപ്പം ഗ്യാസുമലാണ് കൊറേ അസുഖം കൂടി കൂടി വര പ്രഷറായാലും ഷുഗറായാലും ക്യാൻസറായാലും എല്ലാ
അടുപ്പാവ്മ്മ പണ്ട് കാലങ്ങൾ തൊടങ്ങിയ ആൾക്കാര് അടുപ്പ് ഉപയോഗിച്ചിട്ട് ഒര് കൊഴപ്പൊല്ലാ
ആഹ് അതെ പണ്ട്ള്ളോരക്ക അങ്ങനെ ഭക്ഷണരീതി എന്നൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ അവര് ന്ന പിന്നെ അത് അവര് എവ്ട്ക്കേലും പോവണങ്കിൽ നടക്കണം
ആഹ് നട
കൊട്ക്ക
ഇനിയിപ്പോ വിറകിനൊക്കെ ആയിരിക്കൊല്ലോ ബുദ്ധിമുട്ട് മഴക്കാലൊക്ക വന്ന് കഴിയുമ്പോ
ആഹ് പിന്നെ നമ്മള് ഇങ്ങനെ നടക്ക നടക്കുമ്പോ അസുഖം കൊ കൊറയും ഇപ ആരും നടക്ക്ണില്ലല്ലോ അസുഖങ്ങളക്കെ കൂടി കൂടി വര്യാണ്
അതെ അസുഖം ഇനിയിപ്പ മഴ പെയ്തെ പ നോക്കണ്ട അസുഖത്തിന്റെ കാര്യം
ആഹ് അസുഖത്തിന്റെ കാര്യം നോക്കണ്ട ഞാൻ പറയപ്പോ സ്കൂള് തൊറക്കണ കണക്കാ മക്കൾക്ക് ഉം ജലദോഷം
ജലദോഷും പനിയൊക്കെ ആയിട്ടാരിക്കൊള്ളു ഇഞ് വീട്ടിലേക്ക് വര്ണത് എല്ലാരും
അതെ എലിപ്പനി ഡങ്കിപ്പനി എല്ലാ പനികളും വേറിം
ഡെങ്കിപ്പനി ചൂടുകാലം തുടങ്ങിയിണ്ട്
ആഹ് ചൂട് കാലം തൊട്ങ്ങി കൊതുക് കള്ങ്ങനെ പെര്ഗല്ലേ പല സൈസ് കൊതുകും പ്പ ഞാൻ ഇവടെ നിന്നിട്ട് എത്ര കൊതുകാ ഇന്നെ കടിക്ക്ന്നേന്നാ എഹ് കൊതുക് മഴായിട്ടേ കൊത്ക് ഇങ്ങട്ട് കഠിക്ക്യാണ് എല്ലാരിം നമ്മളെ ചോര മുയിവം കുടിക്കാണല്ലോ ഉം
അങ്ങനെ
പിന്നെ കൃഷികൾ ചെയ്യലുണ്ടോ നടൽ നടാറുണ്ടോ
എന്താണ്
കൃഷികളൊക്കെൻ നടാറ്ണ്ടോ
കൃഷ്യോ
ആഹ്
കൃഷി അങ്ങനെയില്ല ചെടികളെക്കെണ്ട് പൂക്കളുള്ള ബോഗൻ വില്ല ഒക്കെ ഇണ്ട് വീട്ടില്
ആഹ് ആഹ് ചെടി ഇഷ്ടില്ല ചെടി ചെടിയെക്കെ ഇഷ്ടായിരിക്കുല്ലേ ചെടിയൊക്കെ
ആഹ് എനിക്ക് പൂക്കളുള്ള ചെടികളോടൊക്കെ കാര്യാണ് ഇല മാത്രയിട്ടുള്ള അതിനോട് വല്യയ താല്പര്യല്ല
പൂവ് ഇങ്ങനെ കാണണം നമ്മൾ എണീറ്റ് വരുമ്പോ പൂവ് കാണുമ്പോ വല്ലാത്തൊരു വേ
അതെ ആഹ് ഇന്നാ ശരി ശരി ഓ